ഹലോ.
ആഹ് കേക്ക്‌ണില്ലേ?
ആഹ് കേക്ക്‌ണ്ട്. ന്താപാട് സുഖ ആ സുഖം ഇങ്ങനെ പോണ്
ചോറൊക്കഴിച്ചോ?
ആതാ ഭക്ഷണതാ മക്കള് കഴിച്ച് ട്ടൊള്ളു ഞായ്ച്ചില്ല.
കഴിച്ചില്ലല്ലേ മക്കള് എന്താന്ന് ബിരിയാണിണ്ടാക്കിയോ?
ഇന്ന് ബിരിയാണില്ല നെയ്‌ച്ചോറാണ്ടാക്കിയ മോളെ ബർത്തിഡേനീ. ആ അല്ലല്ല രണ്ടാൾ. രണ്ട് പെണ്ണൊരാണും. അപ്പൊ മോളെ ബർത്തീടെനി ആ അപ്പൊ ഇന്നയിച്ചോറാക്കി. ആ ആ.
മന്തിക്കെണ്ടാക്കോ നെയ്ച്ചോറ്
ആഹ് അതൊക്കെ ഞാണ്ടാക്കും ആതൊന്നും അറിലേനു ഇപ്പൊടത്ത് ഞാനപഠിച്. മന്തി ഞാൻ യൂട്യൂബ് നോക്കിയണ്ടാക്കല്. യൂട്യൂബ് നോക്കിണ്ടാക്കോ? ഇപ്പേല്ലം യൂട്യൂബ് നോക്കിന്നെണ്ടാക്കല്. ഞാനടുപ്പുപയൊയ്ക്കല്ല്യ ഫുള്ള് ഗ്യാസ്മല
ഗ്യാസ്മല ആക കൊറച്ചാളല്ലേള്ളൂല്ലേ?
ആഹ് അയ്യ ആദ്യ യന്തൊരു പാർത്ത കാലത്തൊക്കെ വീട് പാർത്ത കാലത്തൊക്കെ അടുപ്പത്തിേനി പിന്നെ ഇൻക്ക് അടുപ്പത്ത്ണ്ടാക്കാൻ മടിയ കൊറച്ചണ്ടാക്കിയാ പോരെ.
ആ ശര്യാ ആകെ ചോറ് വെച്ചാ മതില്ലോ ബാക്കിക്കെ പിന്നെ കിട്ടുമ്പോങ്ങനെ ഇണ്ടാക്കല്ലേ.
ആഹ് ആഹ്. ആഹ അപ്പൊതന്നെ ചോറ് ഒര്ക്ക് സ്കൂൾക്ക് ചോറണ്ടാവ ചോറ് ന്നെ രാവിൽത്തന്നെ ആവും.
എത്രീല പഠിക്കണ് വല്യ മോള്? പ്ലസ്ടുലെത്തിട്ടുണ്ട്ല്ലേ ചെർതോ രണ്ടാമത്തതൊക്കെ? എനക്ക് അഞ്ചാള്
ആ ആ പിന്നെ ചെറിയത് എൽ കെ ജി ല് ആ ആ ഇനി മൂന്നാള്ണ്ട്ല്ലേ ആ ആ ആ ചെറുത് എൽ കെ ജിയിലാണെ ആ ആ ആ പെൺകുട്ടിയാണ് രണ്ടാമത്തെ ആൺകുട്ടി അത് ആറാം ക്ലാസിലാ പിന്നെ ഇപ്പ ചെറുത് ഉറങ്ങി ഉറങ്ങിയണ നേരത്തെ എണീക്കുല ഭയങ്കര മടി ട്യാണ് എണീക്കാന്
ആഹ എല്ലാ തങ്ങെനെ രാവിലെ മദ്രസ്ക്ക് പോണ സമയത്ത് ഔ വിളിച്ചു വിളിച്ചു വിളിച്ചു ഞാൻ പറയും ഓള്പ്പച്ചി തോളിലിട്ട് കൊണ്ട്‌രും ഞാൻ പറയും വിക്രമാദിത്യനും വേതാളും വരുന്നുണ്ട്ന്നു അറിയില്ലേ
ഇത് എട്ടരക്ക് വണ്ടി വരുംന്ന് എണീക്കൂല ഭയങ്കര മടിയാ എണീചിങ്ട് കിട്ടണം ഭയങ്കര ഒരുക്കാണ് ഭയങ്കര താമസാണ്
നമ്മള് വേ നമ്മള് എത്രയും തിരക്കൂട്ട അത്ര അങ്ങനെ ഓര് പോവുള്ളു അല്ലാതെ ഓര് പോകൂല
ഇല്ല ഓള് പോയിട്ട് ഞാൻ ഇന്റെ ബാക്കിയുള്ള പണിമൊക്കെ ഒരുങ്ങുള്ളു ഓള എണീപ്പിക്കാനഓ എണീപ്പിക്കാനാവുമ്പാതെനും ഒരുവിധ പണി വേഗം കഴിക്കുവെനും പിന്നെ ഓള് പോയി കഴിഞ്ഞാ പിന്നെ ഒൻമ്പത് മണിയ ആകുമ്പോത്തേനും മൂന്നാളും പോകും ഒമ്പ ഒമ്പ് നേരമ്പാതെനും മോനും പോയാലേ പിന്നെ ഫ്രീ ആയി
ആ ഒൻമ്പത് മണിയാകുമ്പതേനും രണ്ടാളും പോകും മറ്റോള് പിന്നെ ഒമ്പത് മണിക്ക് മദ്രസട്ട് വരും പിന്നെ ഓൾതും കഴിഞ്ഞിട്ടാണ് ഞാന് ഒരുങ്ങോള്ളൂ പണിക്ക് അതിന് മുന്നേ അങ്ങനെയണല്ലേ
പിന്നെ ചായുടിക്കാൻ ഇതൊക്കെ ഒരുങ്ങോള്ളൂ ഏ ഓര് പോയാ പിന്നെ സമാധാനത്തില അങ്ങനെ കുടിക്യല്ലോ ആ സമാധാനത്തില് പിന്നെ കുടിക്കും ആ അത് ഞാനും കുടിക് അത് മോന് മദ്രസക്ക് പറഞ്ഞേയ്ക്കണ ടൈമില് അന്നേര തയിന്റപ്പരം എന്തെങ്കിലും ചായ കുടിയിക്കും പിന്നെ ഓര് പോയി കഴിഞ്ഞിട്ടാണ് പത്തണി പയിനൊന്നണിയൊക്കെ ആവും ആഹ അതന്നെ പത്ത്രര പയിനൊന്നണി തന്നെക്കാവും ചെലപ്പം കുടിച്ക്കണെങ്കില് ആഹ് റാത്തായിട്ട് ഇരിക്കായള്ളൂ ആ ആന് ഒരു പോയി കഴിഞ്ഞിട്ടെക്കെ എണീക്കു പിന്നെ കറി വെക്കാനും അടിച്ചാരി തൊടക്കാനും ഉണ്ടാവുള്ളു ഷാനുന്ട്ടോ ആ
മുറ്റൊക്കെ ഓര് പിന്നെ അടിച്ചു അടിച്ചേരും പോണ മുന്നെ തന്നെ അവര് അടിചേരും മുറ്റൊക്കെ
ഓള് ഉറങ്ങിണീച്ചു ഓള കുളിയും നനേം മേക്കപ്പും കാര്യം കഴിഞ്ഞഞ് വരുമ്പോതേനും ഓള് എത്രാമ്പതേനും ഓള് പോവും ഒരു പണീം എടുത്തരില്ല ലീവള്ള ടൈമില്
ആഹ് എന്റെ ഓള മോള അങ്ങനെ പത്താം ക്ലാസ് പഠിക്കുണോൾക്ക് ഒന്നിനും സമയില്ല
ആ ഞാനിന്നിട്ട് ഓടോട് പറയും ഞങ്ങളൊക്കെ സ്കൂള് പോണ കാലത്ത് ഞങ്ങളൊക്കെ പോണ കാലത്ത് എല്ലാ പണിയും കഴിച്ചിട്ടാ പോല്
ഞാനും അങ്ങനെ തന്നയെയാ ഞാ എപ്പഴും പറയും മക്കളോട് ഞാനൊക്കെ സ്കൂള് പോയി വെള്ളം കൊണ്ടന്ന് വെച്ചിട്ട് കുളിയൊക്കെ കൊളത്തിലു പോയി കുളിച്ചിട്ട് മദ്രസ്സ് പോ പിന്നെ കൊളത്തക്ക് പോന്നിട്ട് കുളിച്ചിട്ടൊക്കെ ഇന്നല വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്ത്
അടിച്ചുവരല് തോടക്കല് തിരുമ്പലുംകയ്യും മ്മ മ്മക്കണേൽ ഞങ്ങൾക്കും സ്കൂൾക്ക് കൊണ്ടാവാൻള്ളെ ചോറും കറീം അതും ആവും മ്മക്ക് പിന്നെരു കറിവെക്കാനെ എല്ലാ പണീം ഞങ്ങള കഴിക്കല് അങ്ങനത്തെ ഇങ്ങൾ ഒരു പണീം ഇനിക്ക് എടുത്തരൂലാറിയും ഒരു ശനി ഞായറും മാത്രം എടുത്തരും അതെന്നെ ഓളെ വൈത്തലെ ഞാൻ നടക്കണം ഒന്നെങ്കി ആ ആ ഏ ഇല്ലില്യ ഉം ഞാനിനി എവിടുക്ക പോണ സമയത്ത് അതെപോലെ പോയി വരോളം ഞാൻ അവിട്ന്ന് പോവുമ്പോ എങ്ങനെണ്ട് അതുപോലെണ്ടാവും വീട്
എല്ലാതും അങ്ങനെ എല്ലാട്ത്തും ഇവിടെ ഇപ്പ രണ്ട് മക്കളുണ്ടല്ലോ കല്യാണം കഴിച്ചതോരെ
ആ അക്കെ ഒര് പോയി കഴിഞ്ഞാ പഠിച്ചോളും
ആ അതാണ് അപ്പൊ പറയ്ണ് ണ്ടോര്
അപ്പൊ മനസ്സിലായിക്കോളും
ആ അതണ് അവിടെ നിക്കുമ്പോ മനസ്സിലാവും അതോ ഞമ്മളൊക്കെ ഞമ്മളൊക്കെ എാന്നാലും അങ്ങനെ പറയേണ്ടി വ ന്നില്ല നമ്മളൊക്കെ നല്ലോണ എടുക്കെനിലെ ഞാനൊക്കെ നല്ലൊണെടു
നെടുക്കെഞ്ഞി ന്നട്ട് ന്റെ ഞാ ഇവല്ക്ക് വിശ്വാസം ഞാൻ പറയും ഇയ്യ് ഇമ്മനോട് ചോദിചോ ഇന്റെമ്മനോട് ചോയിച്ചോക്കാൻ പറയും ഞാനൊളോട് ഇമ്മനെ എല്ലാ പണിയൊക്കെ എടുക്കലിണ്ടെറിയും
ഞാൻ പറയും ഞാനൊക്കെ മുറ്റടിചവാരൽ തുടങ്ങിയാരെ ന്റെ മ്മന്നും മുറ്റത്തിൽചൂൽ കണ്ട്ണ്ടാവൂല പിന്നെ ഞങ്ങളൊക്കെ കല്യാണം കയിഞ്ഞാരെ ച്ചി ഞങ്ങളെ അഞ്ചാളിം കല്യാണം കഴിഞ്ഞേന്റെ ശേഷക്കാരം ഇമ്മച്ചി ചൂലൊക്കെ തൊടലൊട്ങ്ങിത്
ആഹ് ആഹ് ഞങ്ങളും ഇന്റെ ഇമ്മനെക്കൊണ്ട് ഞങ്ങള് എല്ലാ പണി
നോക്കി നിക്കാൻ കയ്യൂലാ ഇള്ളത് നല്ലോണെട്ത്തിട്ട് ഇങ്ങനെ എട്
ഞങ്ങളും ഇപ്പളും വീട്ട് പോയാല് ഞങ്ങള് ഇട്ക്കല്ണ്ട് ഈ രാവില്ത്തെ പണിക്ക് മാത്രം ഇമ്മനെ സഹായിക്ക്യാ ൻ പോവൂല രാവിലെ എണീക്കാൻ കൊറ്ച്ചൊര് മടി വീട്ടിലൊക്കെ പോയാല് ആഹ് ഒറങ്ങിനീ അവടെ കെട്ക്കും പിന്നെ എണീ ച്ചാ പിന്നെ സ്റ്റാർട്ടെയ്താ പിന്നെ അങ്ങനെ അടിച്ചേരി തൊടക്കല് തിരുമ്പലെട്ക്കും അട്പ്പത്ത്ക്ക് പിന്നെയാട് പോവൂല്ല ബാക്കിയൊക്കെ ഇമ്മനെ സഹായിച്ചൊട്ക്കും ഇവര് ഫുൾ ടൈം ഒറക്കാ ഇന്റെ വീട്ടില് പി ന്നെ ഒരേട്ടത്തി ഒരനിയത്തി ഒരാങ്ങള
അങ്ങനെന്നേണ് ആഹ് ഹാ
ഉം ആങ്ങൾക്ക് പെണ്ണ് നോക്ക്ണ്ട് പക്ഷേ ഒന്നും റെഡിയായിട്ടൊന്നില്ല
ഇപ്പല്ലേ
ആഹ് ഉപ്പണ്ട്
ഇപ്പാക്കന്ത ജോലി
ഓന്പ്പന്ന് നിന്ന് പോയതാണ് ഓള്ക്ക് കേക്കെക്കായിട്ട് വന്ന് പോയതാ ബർത്ത് ഡേ ആയിട്ടേ ആഹ് ആഹ് മുറിക്കല് കഴിഞ്ഞ് ഓന് വന്നപ്പോ പിന്നെ ഇല്ല്യാ കടേലാ
കടയിന്താ കട
പഞ്ചർന്റെ പഞ്ചറി
ആ പഞ്ചർ കടല്ലേ ആ പഞ്ചറിന്റെ കടല്ലേ
ങളെ ഹസ്ബന്റ്നെന്തു പണിയാ
ന്റെ ഓ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങനെ പോവും കച്ചവടങ്ങളൊക്കെ ആടു കച്ചവടം ഓട്ടോറിക്ഷമെലങ്ങനെ ഇരിക്കൂല അയിന്റെടി കൂടെന്തെങ്കിലോക്കെ ബിസിനസ്സൊക്കെ ചെയ്യും.
മക്കക്ക് കുട്ട്യോളുണ്ടോ
ഇല്ല ഇല്ല രണ്ടര കഴിഞ്ഞു ല് രണ്ടാൾടെ കല്യാണം ഒരുവർഷത്തിലെ നാലഞ്ചു മാസത്തിന്റെ ഇടയിലായിരുന്നു
ആഹ് ആഹ് വിശേഷം
ഇല്ല ഇല്ല ഇല്ല ഒരാളിവടെ ഇല്ലാ ഒരാളെ പിന്നെ പഠിക്കാണെ പിന്നെ അതുകൊണ്ടക്കെ
ഗൾഫിൽ പോയിന
ആ വലിയ മോളതെ ഗൾഫിലാണ് ഇവിടെല്ല അബുദാ പുറത്താണ് ഓള് അവിടെ ഇനല്ല രണ്ടു മാസം അവിടെ ഇ ഈ
ആഹ് ആഹ് രണ്ടാമത്തോളെ പഠിക്കാവൂല്ലേ
ആഹ് രണ്ടാമത്തോള് പഠിക്കുകയാണ് ഉണ്ടാവോക്കാരം ആക്കും ആവണല്ലള്ളൂ സമയം
ഒരു വർഷല്ലേ ആയിട്ടുള്ളൂ നേരെ വൈകാലേ കാണില്ലേ ഏ ഇപ്പ നേരം വൈക്യാലേ പിന്നെ പേടിക്കാനെ ഒരു വർഷല്ലേ ആയിട്ടുള്ളൂ
ആഹ് ഒരു വർഷായിട്ടുള്ളൂ
ആഹ്
പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ച് കുട്ടികളെ കഴിച്ച് ഇനി ഹസ്ബൻന്റ് വന്നിട്ടേക്കൂല്ലേ കഴിക്ക ഫുഡൊക്കെ.
ആഹ് ആഹ് മക്കളൊക്കെ ചോറ്ന്നോ
ആ അവരൊക്കെ ചോറ്ന്ന് അവൾക്ക് ചോറൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ അവിടെങ്ങനെ വെറുതെങ്ങനെ ഇരിക്കേനി അപ്പൊ ഇങ്ങനെ വിളിച്ചേ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഇല്ല ഇന്ന് മത്തിക്കറി മത്തി മു എന്താണ് മത്തി മുളകിട്ടതും മത്തി പൊരിച്ചതാ പിന്നെ പപ്പടം പൊരിച്ചതും തൈരും അച്ചാറൊക്ക ആയിട്ട് അങ്ങനെ പോയിന്ന് ഇന്ന് ഞായറാഴ്ച്ച ആയപ്പളെ ഇന്ന് ഓരോ തിരക്കായിപ്പോ പിന്നെ രാവിലെ തന്നെ ഞാൻ ചോ ചായിം ക-
മീ ഞങ്ങ ആരും കൂട്ടൂല മക്കളും കൂട്ടൂല എനിക്കും വല്യ താല്പര്യ ഇല്ല
ഇവിടെ മക്കള് കൂട്ടൂല മീനി എന്റെ വല്യ മോളുണ്ടെങ്കിൽ ആ എന്റെ മക്കൾക്ക് മീൻ അത്ര ഇഷ്ടമില്ല അവൾക്ക് ചിക്കന് ചിക്കനാണ് ഏറ്റവും ഇഷ്ടം
ആ ചിക്കനും ബീഫ് തന്നെ
ആ വേറെ അല്ലെങ്കിൽ പിന്നെ ഉരുളങ്കങ് പൊരിച്ചാ
അതെ ഇവിടെ സ്പെഷ്യലാണ് ഇവിടെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടുതൽ അതാണ് ആ സോയാബിൻ കടായിച്ചു കൊടുക്കും
ആ കടായിച്ചു കൊടുക്കും സോയാബീനാച്ച പൊരിച്ചങ്ങനെ തിന്നും
അത് കൂട്ടും പൊരിച്ചുകാണ്ട് പിന്നെ കടായും വെക്കും പിന്നെ ഉരുളൊക്കെഴങ്ങ് പൊരിക്കും ക്കും വഴുതന വെക്കും അതന്നെ സ്കൂളിലേക്ക് കൊണ്ടു പോകല് വേറൊന്നും കൊണ്ടു പോകില്ല
വേറൊന്നും കൊണ്ടുപോകില്ല ഉള്ളി കൂട്ടാനൊന്നും പറ്റൂല
ഏയ് അതൊന്നും ഇവിടം കൂട്ടൂല
ചമ്മന്തി നമ്മളൊക്കെ സ്കൂൾക്ക് പോയത് ചമ്മന്തി മുട്ട
ആ ചമ്മന്തി തക്കാളിക്കറി കോഴിമുട്ട പൊരിച്ചത് അതൊക്കെയാണ് ഞങ്ങളൊക്കെ പഠിച്ച നേത്ത് ആ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് രസായിരുന്നു ഇപ്പത്തെ മക്കളൊന്നും അതിന് പറ്റൂല ഇപ്പളത്തെ കുട്ടികളെ അതിനൊന്നും പറ്റൂല
ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നല്ലോ
ആ രണ്ടൂ മൂന്ന് ദിവസം മഴ ഉണ്ടെന്ന് കേട്ട്
ആ മഴ ഉണ്ട് ലേ ഉണ്ടാവട്ടെ
ആ ആ ഇന്നലെ മഴ ഇല്ലന്നപ്പോ മോള് ജൂൺ മാസാണ് എന്തോ ഒരു വെയിലാണ്ന്ന് ഇന്ന് പിന്നെ ഫുള്ള് മഴന്നെ പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല ആഹ്
ആ ഞങ്ങളെ കിണറ് ഇനി പാട കിണ ഞങ്ങൾ കൊറച്ച ആൾക്കാർ സ്ഥലം വാങ്ങിയാണ്ട്ഞ്ച് പഞ്ചാറ ആൾക്കാര് കൂടിയിട്ട് സ്ഥ പാടത്ത് സ്ഥലം വാങ്ങിയിട്ട് അവിടെ എല്ലാരോടും കിണർ പോഴിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ മോട്ടർ വീട്ടിലക്ക് വെച്ച ഒരുപാട് ദൂരത്തൊന്നുംല്ലല്ല നഞമ്മള ഇവിടെ കിണർ കുത്തിയ വെള്ളം കാണും പക്ഷെ പിന്നെ റിങ് ഇറക്കിക്ക ആകുമ്പോത്ത ഒരുപാട് പൈസാവും ആ പൈസ മതി അവിടെ സ്ഥലം വാങ്ങിയാണ്ട് കിണർ കുത്ത അപ്പൊ എന്നും വെള്ളം ഉണ്ടാവുമല്ലോ
നമ്മുക്കും ഇവിടെ വെള്ളം കാണാത്ത സ്ഥലാണ് അങ്ങനെ കി നമ്മുക്ക് ഇതപറേ പൈപ്പ് വെള്ളാണ്
പൈപ്പുവെള്ളാണല്ലേ
ആ ആ ആയിക്കോട്ടെ എന്നാ ശരി